ഹലോ കേക്കാമോ ആ പിന്നെ ടൂറൊക്കെ പോയിട്ടുണ്ടോ
ആഹ് ടൂറ് പോയിട്ടുണ്ട് ആഹ് റ്റൂറ് ടൂറ് ഞാൻ ലാസ്റ്റയിട്ട് അല്ല എന്ന് പറഞ്ഞാ ഇപ്പൊ ട്രിപ്പ് ഇപ്പൊക്ക ഇപ്പ ചെറിയ ചെറിയ കൂട്ടുകാരന്മാരോടെ ബൈക്കിലൊക്കെ ഇപ്പ പോവും
ആഹ് ആഹ് ആ കോളേജില് അങ്ങനെ പഠിച്ച് പഠ സ്‌കൂളിന്ന് പഠിച്ചോണ്ടിരുന്ന കാലത്ത്
അല്ല പഠിച്ചുകൊണ്ടിരുന്നാലും അത് തന്നെ ലോങ് ആയിട്ട് പോയിട്ടുള്ളത് ഇത്പോലെ കോളേജിന്ന് പോവല്ലോ ബസ്സിന് ടൂറിസ്റ്റ് ബസ്സൊക്കെ പിഠിച്ച് ആ അത് കൂർഗ് അങ്ങോട്ട് കർണാടക
അവിടെ കൊള്ളാവോ
ആഹ് അവിടെ കൊള്ളാം സ്ഥലം കൊള്ളാം കൊള്ളാമേ ആ കൂടെ വന്നവരെ ഒരിതൊക്കെ എന്ന് പറഞ്ഞാ നമ്മൾ ഒറ്റക്ക് പോയി കാണണ ഒരു
ഓ ഫ്രണ്ട്സായിട്ട് പോകുമ്പോ അത് വേറെ ഒരുരിതാണല്ലേ
ഇതാണ് ആ
ആ അവിടെ എങ്ങനെയാ എങ്ങനെയാ എന്നച്ചാ വാട്ടർ ഫോളൊക്കെ ഉണ്ടായിരുന്നോ
വാട്ടർ പു ഉണ്ടായിരുന്നു അ പറഞ്ഞാൽ ചെറിയ ചെറിയ അരിക ഒക്കെ കൊള്ളായിരുന്നു കൂടുതലും മറ്റേ ഈ കുന്നുകളും
ആഹ്
അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ആഹ് പിന്നെ ഇവിടെ ഒക്കെ ഉള്ള പോലെ തന്നെ ഈ അരുവി അല്ല ഇവിടെ അരുവികള് ആ പുഴ
ആഹ് അപ്പ ഫുഡ് നമ്മളെ ഇവിടൊള്ള ഫുഡ് പോലെയാണോ പൊറത്തുള്ള ഫുഡ്?
അല്ല അവടെ ഒള്ളതും മലയാളികളൊണ്ടല്ലോ അപ്പം അവരങ്ങനത്തൊര് പാചകായിരിക്കും നമ്മള് ഇപ്പം ഫുഡ് കൊള്ളാരുന്നു ഫുഡ് എല്ലാ എല്ലാടത്തന്നും കിട്ടിയത് കൊള്ളാരുന്നു.
ആഹ് എന്റെ ചേച്ചി ഇതേ പോലെ പോയിട്ടുണ്ട് കോളേജിന്ന് അപ്പഴ്ത്തേക്ക് അവടെ അവ് ക്ക് ഇവട്ത്തെ ഫുഡ് പോലെയല്ലന്ന് അവിടുത്തെ ഫുഡ് അവ് ര്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലാന്ന് അവിടെയൊള്ള ഫുഡ്. മ്മളെ കേരളത്തിലു ഏതോ ഒര് സ്ഥലത്ത് പോയപ്പോ മാത്രം അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടന്ന്.
എനിക്ക് വലിയ കൊഴപ്പം തോന്നില്ല കാരണം ആഹ് എനിക്ക് വലിയ കൊഴപ്പൊന്നുല്ല കാരണം ഈ നമക്ക് കിട്ടിയ ഈ മറ്റേ പൂരി അങ്ങനത്തെ സംഭവങ്ങളാ. വലിയ വിഷയൊന്നു ആയില ആഹ് പിന്നെ കൊറേ ചെലെടത്തക്കെ ലക്ഷ്യറി ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു നമ്മളീ കടയിലിപ്പൊഴും കേറിട്ട് തിന്നാത്ത സംഭവങ്ങളൊക്കെ ഒണ്ടായിരുന്നു അപ്പം ഇല്ല ട്രൈ ചെയ്യാൻ പറ്റീല.
ആഹ് ആഹ്
സമയായിട്ടെന്തെങ്കിലും പണി നമുക്ക് തരും. അപ്പം വെശപ്പ് തോന്നില്ല ആ അല്ല ആ ചെല സമയം നമുക്ക് വെശപ്പ് തോന്നൂല ഇപ്പ് പ്പം ആഹ് എന്നാറഞ്ഞെ ഒന്നീ തലവേന എന്തെങ്കിലും കൊണ്ട് നമ്മളിങ്ങനെ എപ്പഴെങ്കിലും ഒരു ഡൗൺ ആവണരു സമയം കാണുവല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ പോയിറ്റൊണ്ട് ആഹ് ഞാം പത്തില് വെച്ചെരുന്നു പോയിട്ടുള്ള അപ്പ കൊറോണ ടൈമേരുന്ന് ഞാൻ പത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പൊ. നമ്മള് ട്യൂഷൻ ക്ലാസ്സിന്നാണ് പോയിട്ടുള്ളത്. അപ്പത്തേക്ക് അവ്ടെ നമ്മള് പോയത് പൊന്മുടിയാര്ന്ന് അപ്പത്തേ ക്ക് എന്ന്ച്ച രാവിലെ അഞ്ച് മണിക്ക് പോയിട്ട് വൈന്നേ രം വര്ണ രീതി അങ്ങനെയാര്ന്ന് അങ്ങനേ ആഹ് അങ്ങന പൊൻമുടീല് ഫസ്റ്റമ്മള് മീൻമുട്ടീലാണ് പോയത്.
പോയത് ആഹ്
ആഹ് അവ്ടെ ഫുള്ള് വെള്ളൊവാര്ന്ന്. അങ്ങ് നമ്മളങ്ങ് ഉയിര് വരെയൊക്കെ പോയി അവിടെ പോയി മറ്റെ വെള്ളച്ചാ ട്ടൊക്ക കണ്ട് നമ്മളവിടെ എന്നച്ചാ അവ്ടെ ഈ എന്തെന്ന് പറയാ അരുവിയാണ് അതിനെ പറയ്ണേ ആഹ് അരിവി പോലെ ആഹ് അരിവിയ അരിവിയല്ലേ അത്?
ആഹ്
ആഹ് അരിവീര് അങ്ങനെ നമ്മളെല്ലാരും കൂടേ ക്കെ കുളിച്ച് അങ്ങനെയാണ് നമ്മള് കൊറെ ഏഹ് കൂട്ടുകാരന്മാരെ പരിചയപ്പെട്ടത് അ ത്രേ നാള് ട്യൂഷൻ ക്ലാസ്സി സം ട്യൂഷൻ ക്ലാസ്സി പഠിച്ചിറ്റും അപ്പഴാണ് ഇതേപോലെ ടൂറൊക്ക പോയപ്പോണ് അവരുവായിട്ട് കൂടുതൽ സംസാരി ച്ചതും അപ്പഴാണ് നമ്മള് വിചാരിക്ക്ണ ഇവര് ഇത്ര പാവുവായിരുന്ന്. അങ്ങന ആഹ് അങ്ങനെ അങ്ങനെ കൊറേ കൂട്ടൊക്ക കിട്ടീട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പോയത് ആഹ് പിന്നെ
ട്ടൊക്ക പോയിട്ടുണ്ടോ?
കൂട്ട് ആഹ് എനിക്ക് എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊന്നു ഇല്ല.
ആഹ്
വെരളിലെണ്ണാവുന്നതേ ഉള്ളു ഞാൻ അങ്ങനെ അങ്ങനെ ആരെടുത്ത് ഞാൻ അങ്ങനെ മി എന്നച്ചാ ഇപ്പ നമ്മള് പഠിക്കാൻ പോയാല് ആഹ് ഇത് കഴിയുമ്പോ എനിക്ക് കൊറേ പ ണികള് കിട്ടീട്ടുണ്ട് അമ്മളിപ്പൊ എത്ര ആഹ് അമ്മളിപ്പ എ ത്ര ഫ്രണ്ട്സ്ന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നാലും അവര് നമ്മള് സ്നേഹിക്ക്ണ പോലെ ആയിരിക്കൂല അവര് നമ്മളെ സ്നേഹിക്ക്ണ അത് ന്ന അത് ഏറ്റവും കൂടുതല് കിട്ടിട്ടുള്ള ഫ്രണ്ട്സിന്റേന്നാണ്.
ആഹ് അത് സത്യാണ്.
കൂട്ട്കാരമ്മാരോടേന്നാണ് എനിക്ക് ഏറ്റവും കൂട്തല് കൂട്ട്കാരികള് അങ്ങനെ കൂട്ടുകാരമ്മാരങ്ങനെ ഇല്ലാ ഞാൻ ഗേൾസ് സ്കൂള്ലാണ് പഠിച്ചത് അപ്പത്തേക്ക് അങ്ങനത്തൊര് ഇതുണ്ട് അങ്ങനെ എനിക്ക് അങ്ങനിപ്പൊ വലിയ കൂട്ടില്ല പക്ഷെ കൺ പഠിച്ചവർ കണ്ടാമിണ്ടും അല്ലാതെ അങ്ങോട്ടായിട്ട് ഇപൊ കല്യാണം അവരെയൊക്കെ കല്ല്യാണം വിളിക്കും കല്യാണം വിളിച്ചാലും അങ്ങനെ ഇപ്പോ അമ്മ ഒന്നാത്തയ്ന് അമ്മ വിടൂല അമ്മ അങ്ങനെ ഒരിടത്തും വിടൂല എന്നെച്ച ആവശ്യത്തിന് വിടും അവരെ കൂടെ എവിടെവേണോ വിടും ഇപ്പൊ പോണോന്ന് പറഞ്ഞാല് വിടും പക്ഷേ ഈ ഫ്രണ്ട്സിന്റെ വീട്ടിലും കല്യാണം എനിക്ക് എനിക്ക് പൊതുവെ അങ്ങനെ പോണ ഇഷ്ട ഇല്ല ഫ്രണ്ട്സിന്റെ വീട്ടിന് പോണ ഇഷ്ട ഇല്ല അവരെ ഇങ്ങനെ കല്യാണങ്ങൾക്ക് പോണതു ഇഷ്ട ഇല്ല ആഹ് ഇഷ്ട്ട ഇല്ല നമ്മക്ക് നമ്മളൊരിത് ഇപ്പ എവിടെ പോയാലും ഇപ്പ എവിടെ ഞാൻ എനിക്ക് എവിടെ പോണെങ്കിലും ഞാൻ വീട്ട്കാരെ ബുദ്ധിമുട്ടിക്കൂല നമുക്ക് സ്വന്തം ഇപ്പൊ വണ്ടിയുണ്ട് വണ്ടിയുള്ളകൊണ്ട് സ്ഥലങ്ങളറിയ അപ്പൊ നമ ക്ക് അങ്ങനെ പോണോന്നാണ് പക്ഷെ എനിക്ക് ഓഹ് എന്നെച്ച എനിക്ക് പോവാൻ അറിഞ്ഞൂടാത്ത സ്ഥലം അമ്മ അമ്മ വരാ ആവശ്യുള്ള സ്ഥലൊ ഒക്ക അമ്മേ അമ്മേം ചേച്ചിയൊക്കെ ഞാൻ കൊണ്ടു പോവും
കൊണ്ടോ
ആഹ് ഇപ്പൊ ഹോസ്പിറ്റലി പോയാല് ആഹ്
ഏഹ് എന്ന്പറഞ്ഞാ ഫ്രണ്ട്സിന്റെ കൂടപ്പം എന്ന് പറഞ്ഞല്ലാതെ പോയിട്ടില്ലേ
ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ വീടിന്റട് ഇപ്പൊരു ഫ്രണ്ട്സ്ണ്ട് അവര് ഇപ്പൊ അവരുആയിട്ട് പോവൂല അവരിപ്പൊ വേറെ പഠിക്കാനൊക്കെ പോയി അങ്ങനെ അങ്ങനെ ഞാൻ പോവൂല
ആഹ് ആഹ്
ഓ ഒരു ഫ്രണ്ട്സുണ്ട് അവരൂടെ കറങ്ങാൻ പോകും അല്ലാതെ വലുതായിട്ട് ഞാൻ ഒരേടത്തും പോവൂല
ആഹ് ഞാനും അങ്ങനെയായിരുന്നു കാരണം കോളേജില് പോണതിന് മുമ്പ് വരെ ഞാൻ ഇതുവരെ എന്ന് പറഞ്ഞ ആ ഫ്രണ്ട്സിന്റെ കൂടെ വെളിയെറങ്ങീട്ടില്ല
ആഹ് ആഹ്
അപ്പം ചേട്ടന്റെ കൂടെ മാത്രം
ആഹ് ഇപ്പൊ നമ്മള് ചെലെടുത്ത് പഠിക്കാൻ പോകുമ്പൊ അവിടന്ന് മറ്റേ ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ള ചെല ഫ്രണ്ട്സ്കളും നമുക്ക് കി ട്ടു എന്നെച്ചാ എത്ര വർഷവായാലും നമ്മളെ ഈ മനസ്സറിഞ്ഞ് നമ്മളെ കൂടെ നി ക്ക്ണ അങ്ങനെ കുറേ പേരുണ്ട്
ഉണ്ട് ആഹ് സത്യം എന്നറഞ്ഞാ ഞാഇപ്പം കോ പ്ലസ് ടു ആയിരുന്നപ്പഴും പത്തിലായിരുന്നപ്പഴും ഞാൻ എനിക്കങ്ങനൊരു അറ്റാച്ച്മെന്റൊന്നും ആരെത്തോന്നിട്ടില്ല ഞാൻ എറങ്ങൂല കാരണം നീ ഇപ്പ പറഞ്ഞപോലെ വീട്ടിന്ന് ചേട്ടന്റെ ചേട്ടനാണ് മെയിൻ കാരണം ഒര് ഒരു വീട്ടിലിപ്പം മൂത്താ ളായിരിക്കും പുതിയ മറ്റെ റൂൾസൊക്കെ സൃഷ്ടിക്ക്ണത്
അതെ അതെ
ആഹ് എന്ന് പറഞ്ഞാ അവരായിരിക്കും ഫസ്റ്റ് നമുക്കൊരു മറ്റെ വഴി വെട്ടിയിട്ട് തര്ണപോലെ ഇവിടെ ഇവിടെയിപ്പം പലതെഴും പല വീടുകളും സ്ട്രിക്റ്റാണെങ്കിലും ഈ മൂ ത്തവര് ചെയ്യ്ണകണ്ടിട്ട് നമ്മളെഎളയവരും
എളയവര് ചെയ്യും ആഹ് അങ്ങനെയ്ണ്ട് ഇവിടെയും ആഹ് ഇവിടെയും ചേച്ചി ചെയ്യ്ണ കണ്ട് ഞാനും ചെയ്യും പക്ഷെ ചെലപ്പൊ അവര് ചെ ചേച്ചി ചെയ്യ്ണ കന്നന്തിരിവായിരിക്കും അപ്പഴത്തേക്ക് ആ കന്ന ന്തിരിവെന്നെ നമ്മള് തിരിച്ച് അതേപോലെ കാണിക്ക്മ്പൊ അമ്മക്ക് നല്ല ദേഷ്യം വരും അങ്ങനെയൊക്ക്ണ്ട്
ആ അല്ല എനിക്ക് ലിമിറ്റ് ഉണ്ട് കാരണം അവന നെ പോലെ അല്ല ഇപ്പം അവൻ അവൻ വീട്ടിൽ വര്ന്ന സമയത്ത് അങ്ങനെയൊന്നും എനികേറാൻ പറ്റ ത്തില്ല കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞ ന്ന് പറഞ്ഞാ അവൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് വേറെ ആ കിട്ടും
ടൂ കൊറച്ചും കൂടെ മുതിർന്ന ആളല്ലേ അതുപോലെയാണോ നമ്മ നമ്മളന്ന് ചോദിക്കും ആഹ്
തറിയണത് ആ ആ എന്ത് നീ അവനെ കണ്ട പടിക്കനെ അങ്ങനെ എന്തെങ്കിലൊക്കെ ചോയിക്കും
ആഹ് ആഹ്
പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാ നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡം കാണും ഈ നമ്മക്ക് പയ്യന്മാർക്ക് കൊറച്ച് ഇപ്പൊ പെണ്ണങ്ങൾ വിചാരിക്കണ ഇപ്പം പയ്യന്മാർക്ക് ആറ് മണി കഴിഞ്ഞാ വീട്ടിൽന്ന് ഇറങ്ങ അങ്ങനെ ഇത് ചിലയിടത്താണെങ്കി ആറ് മണി കഴിഞ്ഞാലേ വിളി തുടങ്ങും ആഹ് ഇയ്യ് വരല്ലേന്ന് ചിലടുത്താണെങ്കി കൊഴപ്പല്ല അവർക്ക് കാരണം വീട്ടിൽ ഇവര് പറഞ്ഞ ആഹ് ഫ്രീഡം കൊടുത്തിരിക്കും ചിലത് അവർ ഉണ്ടാക്കി എടുക്കണാണ് എന്ന് പറഞ്ഞാൽ ഇവര് വീട്ട്ല് ഒരു വട്ടം ഇവര് ഇറങ്ങല്ലന്ന് പറയും രണ്ടുവട്ടം പറയും ഒരു പത്തിരുപത് വട്ടാഉമ്പോ ഇവർക്കന്നെ മടുക്കില്ലേ എന്ന് പറയാൻ വീട്ടുകാർക്ക്
അപ്പ അവര് അവരെ നിങ്ങ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറയും
പക്ഷെ ഇതേപോലെ ഇവര് ആഹ് ഇവര് കേ പറയണ ഇവര് പറയണത് കേട്ടിരിക്കനവരുടുത്ത് ഇവര് വീണ്ടും ഏഹ് എന്ന് പറഞ്ഞ അതേ രീതിക്കന്നെ നിക്കു
ആഹ് ആഹ് ഇവടെ അമ്മെടുത്ത് ആയാലും നമ്മള് ഒ ഒരുടത്ത് പോണ്ടെന്ന് പറഞ്ഞാലും നമ്മള് കെന്ന്ച്ചാ വീണ്ടും വിടണ വിടണ വരെ ഏഹ് കരയും കിടന്ന് എന്ന്ച്ചാ പാശി പിടിക്കും പോണം പോണം പോണം പോണം അങ്ങനെ സഖി കെട്ട് പോയ്ക്കോളാൻ പറയും ട്ടൊണ്ട്
പറയും ആഹ് അല്ലാതെ അല്ല അല്ല ഇങ്ങനെ കിടന്ന് പറഞ്ഞിട്ടും വിടാതി അങ്ങനെയിടും
ആ അവിട ആ അങ്ങനെ അങ്ങനെയൊക്കെ ഇടുന്നിട്ടുണ്ട് അത് കൂടുതലും ഓ അപ്പയെ കരയും പക്ഷെ അപ്പോഴത്തെ ഒരു വെഷമം തന്നെ ഇപ്പം അതന്ന് വെച്ചാ ഒരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആഹ് ഒരു ഇതു വരെ അപ്പത്തേക്കും വല്യ പക്വതയൊന്നും ആവൂല്ലല്ലോ ആ ഒരിതുവരെ ഇങ്ങനെ കിടന്ന് കരയായിരുന്നു പിന്നെ പിന്നെ ഈ പ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചയ്നേഷം അങ്ങനെ ഒരിടത്ത് പോണം ഇവര് പോണെടുത്ത് കൂടെ പോണം അവര് പോണെടുത്ത് പോണം അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല
മൈൻഡ് ഇല്ല
ച്ചാലും അങ്ങനെ പോവത്തില്ല കല്യാണം ഇവിടെ വീടിൻ്റെടുത്ത് കല്യാണങ്ങളിലൊക്കെ വിളി ച്ചാലും പോവുല അപ്പൊ അവര് ചോയിക്കും എന്ത് കുത്ത് കൊച്ചുങ്ങളെ കൊച്ചുങ്ങളെ കൊണ്ടുവരാത്തന്ന് ഇപ്പൊ ഞങ്ങള് മൈൻഡേ ഇ ഇപ്പൊ എന്റെ ചേച്ചിക്ക് ആ മുന്ന ആ മൈൻഡ് ആയിരുന്നു ഇപ്പൊ എന്റെ ചേച്ചിക്ക് ഇപ്പൊ എല്ലായിടത്തും പോണം പോണം പോണംന്നുള്ളാണ്ട് ആ ആഹ് നേരെ തിരിഞ്ഞ്
അത് നിന്റെ ചേച്ചിയെ പോലെയാണ് എൻറെ മൈൻഡ് കാരണം പണ്ട് എനി ക്ക് ആര് വിളിച്ചാലും ഞാൻ വീട്ടീന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞാ എനിക്കിഷ്ടല്ല എനിക്ക് ആൾക്കാരിങ്ങെനേ ഒരിടെത്ത് പോണഷ്ടല്ല പക്ഷെ ഇപ്പോഴന്ന് പറഞ്ഞാ ആരേം വടെന്ന് വിളിച്ചാലും ഞാനേറങ്ങിപ്പോവും
ഉം
ആഹ് ആല പർഞെ കോളേജ് കേറി ഫസ്റ്റ് സമയൊക്കെന്ന് പറഞ്ഞാ അവര് വിളിച്ചാ ഞാൻ നോ എന്നേ പറയൂ ഇപ്പഴാണെങ്കി അവ് എവിടെ ഉണ്ടെങ്കിലും അവരിപ്പം ഈ പ്ലാൻ നേരത്തെ പ്ലാൻ ഇട്ടോണ്ടിരുന്നവരില്ലെങ്കില് ഞാനിപ്പൊ കാണുമതില്
ഒഹ് ഇവിടെ ആയാല് പണ്ട് അങ്ങനെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും ചേച്ചി പോവൂലായിരുന്നു പക്ഷെ ഇപ്പം ഓരോരുത്തർ വിളിച്ചാലും പോവും അങ്ങനെ ചെലപ്പോക്കെ അമ്മ വിടില്ല ഇപ്പൊ ഒരാഴ്ച ഒരാളെ വീട്ടി പോയി അടുത്ത ആഴ്ച ഒരാൾെ വീട്ടി പോണെ അങ്ങനെ വിടൂല്ല മാസത്തില് ഒരിക്കെ വേണെങ്കി പോയ്ക്കോ അത് ആരായാലും അങ്ങനെന്നെ
ആഹ്
അങ്ങനത്തോരിതാണ് അമ്മ അങ്ങനെത്തോര് താണ് അമ്മ അങ്ങനെ എപ്പഴും എപ്പഴും നമ്മൾ അങ്ങനെ അങ്ങനെ വിടയൊന്നുല്ല
ഇല്ല ആഹ്
ആഹ് ആവശ്യത്തിന് ആവശ്യത്തിന് തരും ഫ്രീഡം. പിന്നെ ഈ കൂടുതല് വാശി കാണിക്കുമ്പോ ദേശം വെരും.
ദേശ്യം വെരും ആഹ് അപ്പം ഇ പ്പം നിനക്കൊരു പ്രശ്നൊണ്ടെംങ്കി ചേച്ചി യിം ചേച്ചിക്കൊരു പ്രശ്നൊണ്ടെങ്കി നീയും അങ്ങനെ സപ്പോട്ടൊയ്യൂല്ലേ?
ഏഹ് പറ്റണ കാര്യത്തിന് മാത്രം.
ഉം
എല്ലാ കാര്യത്തും നമക്കങ്ങനെ സപ്പോട്ട് ചെയ്യാൻ പറ്റൂല എന്നെച്ച നമ്മളെ ഭാഗം കൂടെനോ ക്കീട്ട് നമക്കങ്ങോട്ട് ചെയ്യാൻ പറ്റൂ അവരിക്ക് പക്ഷെ തോന്നും എന്ന് ച്ചാ നമ്മള് നമ്മളാവശ്യത്തിന് മാ മാത്ര അവരെ നമ്മള് യൂസെയ്തെന്ന് അവര്ക്ക് തോന്നും. പക്ഷെ നമ്മള് നമ്മളെ സാഹ ചര്യം കൂടെ നോക്കിട്ട് വേണം അവരിക്ക് നമ്മക്കും കൂടെ കിട്ടും അങ്ങനെ കൊറേ കിട്ടിയിട്ടുണ്ട്. വി ട്ടീനെന്നെഅതുകൊണ്ട് ഞാൻ വല്തായിട്ട് അങ്ങനെ പോവൂല.
അഹ് പോവൂല ആഹ് മനസ്സിലായി ഉം ശെരി.